ഹലോ.
കേക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്.
എന്തൊക്കെയാണ്?
എന്ത നിങ്ങളെ വർത്ത ആഹ് ഒക്കായി.
ഏഹ് രാത്രിക്ക് എന്താ ഫുഡ്?
ഫുഡ് ചിക്കൻ കറിണ്ട് പിന്നെ ചോറുണ്ട്.
അയ്.
ആഹ് നെയ്ച്ചോറിണ്ട്. പിന്നെ നിങ്ങൾക്കെന്താ?
എക്ക് എന്താ പറയാ വെറും ചോറും മീനും. ഇന്ന് ഗസ്റ്റ് ഇണ്ടായി ക്ഷേ എന്നാലും വലിയ സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കിട്ടില്ല സാധാ എന്താ ചിക്കന് കടായി വെച്ചീനി പിന്നെ മുരിങ്ങന്റെല തേങ്ങരച്ചിട്ടുള്ള കറിയും പിന്നെ ഉപ്പേരി.
ശരി ആഹ് ആഹ്. പിന്നെ കുട്ടിളൊക്കെ ഉം എത്ര കുട്ട്യാളിണ്ട്?
രണ്ട് കുട്ട്യാൾ രണ്ട് മക്കളുണ്ട്.
ആഹ് സ്കൂൾക് പോണതാണോ ചെറിയ കുട്ടികളാണോ?
ആഹ് മോന് യു കെ ജിയിലും മോള് ആറു മാസയിട്ടുള്ളൂ.
ഓ എനിക്ക് നാല് കുട്ട്യാള്.
അയിശെരി ഏഹ്.
വല്യോള് ആഹ് വല്യ കുട്ടി ആറാം ക്ലാസില്.
ഉം.
രണ്ടാമത്തെ കുട്ടി നാലാം ക്ലാസില്. നാലാം ക്ലാസില് മൂന്നാമത്തെ കുട്ടി എൽ കെ ജി ലും ചെറിയേ കുട്ടിക്ക് രണ്ട് വയസ്സ്.
ഉം.
ഉം. ഉം നാളെ ക്ലാസ്സില്ലാത്തോണ്ട് ഹോം വർക്ക് ഒന്നും ഇണ്ടാവൂലല്ലോ ല്ലേ.
ഇല്ല ഇല്ല ഓംവർക്കില്ല ഓംവർക്ക് ഇണ്ട് അവൾക്ക് കൊറേ എയ്താണ്ട്. രണ്ടൂസം ക്ലാസ് ലീവല്ലേ ആഹ് അപ്പ അവൾക്ക് കൊറേ ഓംവർക്ക്ണ്ട്.
ആഹ് മോൻകുണ്ട് അപ്പ ഞാനധികം എന്തെയ്യും ചെൽപ്പം ഒരു വൈകുന്നേരഞ്ചുമണിൻ്റ് ആള് നേരത്തെ വെര്ണ്ടാവും അഞ്ചര ആവുമ്പ ഞാന് വർക്ക് ചെയ്യിപ്പിക്കും ചെൽപ്പം അല്ലെങ്കിലെട്ട് മണി ഒക്കെ കഴിഞ്ഞ് എയ്തിപ്പിച്ചാ പിന്നെന്തെയ്യും ലൈറ്റാവും കെടക്കാന് പ്പ നീക്കാനും ലൈറ്റാവും ചെയ്യിപ്പിച്ച് രണ്ടീസം ലീവാന്ന് പറഞ്ഞിട്ട് കാര്യല്ല മടിച്ചങ്ങനെ നിക്കും അത് കഴിഞ്ഞാ പിന്നെങ്ങണ്ട് ആഹ്
അവൾക്കും ഭയങ്കര മടിയാണ് എയ് ക്കാ നല്ല മടിയാ ഉം പറ ഇഞ് ഒപ്പര്
ലെ ഓലേ ബെയ് ഇങ്ങനെ സെറ്റ് ആക്കി വരുന്നേക്കാരണ്ടാവുള്ളുലേ
ആഹ് ആഹ് സെറ്റ ആഹ് സെറ്റായിവെര്നൊള്ളേ എങ്ങനേ
കേക്ക്ന്നില്ല
ഇസ്കുള് പോവോന്ന് പോവാം മടിണ്ടോന്ന്
ഇസ്കൂൾക്ക് പോവാനോ നല്ല മടിയാണ് രാവിലെ എണീ റ്റാ പറേം ഇസ്‌കൂൾക്ക് പോണില്ലാറയും
എൽ കെ ജി ല് മോന് തന്നെ ചെറിയേ മക്കളാ ഓൽക്ക് എന്തെങ്കി ചെർത് കിട്ടിയാ മതി
ആഹ് ഓള് അംഗനവാടി അംഗ് അംഗനവാ ആഹ് അംഗനവാടിക്ക് പോയിര്ന്നു അപ്പം രാവിലെണീറ്റാ അംഗനവാടി ക്ക് പോവൂല്ലാന്ല്ല പാട്ടേക്കാരം പിന്നെ കുളിച്ച് സെറ്റായി മാറ്റി കൊട്ത്ത് പിന്നെ അങ്ങനാട് പോവും അതേമാര്തന്നെ ഇസ്‌കൂൾക്കും
ആഹ് അതെന്ന് ഞാണ്ട്
ഉം
പിന്നെ അങ്ങനന്നെ പോവാനും മടിയെന്നെ
ആഹ് അവനങ്ക് അംഗനവാടിക്ക് പോയിനോ
ആഹ് അംഗനവാടി കൊറച്ച് പോയി അതന്നെ വയങ്കരന്താ പറയാ ഒ ഓരോ ദിവസം വയങ്കര മടിയേന്ന് പോവാന് കരച്ചിലും കാര്യങ്ങളൊക്കായിട്ടെ എന്തെങ്കിലും ചെർത് ആരെങ്കിലും കാട്ടാ നോക്കിയോ അങ്ങനെന്തെങ്കിലും കിട്ടിയാ പിന്നെ
ആഹ് ഇവളും ഭയങ്കര വൃകൃതിയാണ് വില്ലത്തി ആണ് ക്ലാസ്സിലായാലും
പാട്ടൊക്കെ ചെയ്യോ
ആഹ് അങ്ങനല്ല
പിന്ന കരഞാന്തേയും ആഹ്
എടക്കേലൊക്ക ചെൽപ്പോ മായ്ക്കാടബ്രോ കട്രോ അങ്ങനെ എട്ത്ത് കൊണ്ടെരും ഇൻച്ചതത് ഇച്ചത് ആ മറ്റ്ള്ളോല്ക്ക് പറയണ്ട രേഖ എപ്പൊളും ഓളെടുത്തിണ്ട് പറഞ്ഞ ആരെലും പുസ്തകം മാറ്റിക്കൊണ്ടോരു
ആഹ് അപ്പോ അതന്നരു പണിയാ ഓലെ പ്രായതല്ലേ ഇവടെ മോന്റെ പണി എന്താ പ്പോ എൽ കെ ജിന്നും യു കെ ജിന്നും അങ്ങനെ ഒരു ദിവസം ഒരു പെൻസില് കൊടുത്താല് പിന്നെ പിറ്റേ റ്റേന്ന് ആ പെൻസിലിണ്ടാവൂല അല്ല അന്ന് വരുമ്പോ വരുമ്പോ ഉണ്ടാവൂല്ല എറൈസറും ഇപ്പതാ തൊറന്നി ട്ടുള്ളു ഇപ്പ തന്നെ ഇപ്പൊ എത്ര പെൻസിലു ഏറെയ്‌സ്റ അപ്പ ഞാന എന്തെതേയ്‌ത് മാർക്കറോണ്ട് പെൻസ് സിൽമേല് എയ്തി അതെപോലെ എറേസർമേലെഴുതി കൊടുത്ത് ന്ന് ട്ടെങ്കിലും ഇനി മാർ വടെ അതൊക്കെ ഇനീ ചൊമരിമ്മലിട്ട് മായിച്ചാ പോലെ ആതൊന്നും കാണില്യ ഇങ്ങനെ കളഞ്ഞ് വര അപ്പോ ഞാൻ പറയാ ഒരു കൊല്ലത്തിന് മുന്നൂറ്ററുവ്‌ പെൻസില്
ആഹ് എത്ര എത്രണ്ണായി ഇവളതും അങ്ങൻ തന്നെ ഇപ്പോ സ്കൂള് തൊറന്നി ട്ടുള്ളൂ രണ്ട് കളറോൾക്ക് വാങ്ങിപ്പോ ഒരു മാസത്തില്
അങ്ങനെ തന്നെല്ലേ ഓലെ പ്രായല്ലേ ആഹ് ചെറിയ കുട്ടികളാകുമ്പോ ചെല മക്ക ക്കെ ഞാൻ വിചാരിച്ച് ചെല കുട്ടികള് ന്നാ ഓല് ഓലെ പെൻസിലും റേസറന്നും ആർക്കും കൊടുക്കൂല അങ്ങനെക്കൊ എല്ലാരും അങ്ങനെ
ആഹ് ആഹ് എല്ലാരും അങ്ങൻ തന്നേണ്
ആഹ് ഇ ഞമ്മക്കയിന്റെ പിന്നാലെ
ആഹ് കുട്ടിയാക്ക് ഫുഡൊക്കെ കൊടുത്തോ
ആഹ് ഫുഡ്‌ ഒരു എട്ട് മണി ആഹ് ചെലപ്പോ ഒരു ഏഴു നേരത്തെ കൊടുക്കും കുഞ്ഞിക്ക് നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ ക്ലാസ്ല്ല്ലാതീസാ സാ സാധാരാണവിടെ ഞങ്ങൾ ഒരു എട്ട് മണി എട്ടരെന്റെ ഉള്ളിലൊക്കെ ഫുഡ് കഴിക്കും
ആഹ് ആഹ് ഉം മദ്രസക്ക് പറഞ്ഞായിക്ക്ണ്ടോ
ഇല്ല്യ മദ്രസക്ക് പോ ആയിട്ടില്ല അഞ്ച് വയസ്
ആഹ് ആവ്ണൊള്ളേകാരം ലേ ഉം ഉം ഉം അടുത്ത പ്രാവശ്യോക്കെ ചേർക്കലേ
ആഹ് ആഹ് അവടെ ഫുഡപ്പളാ
ഫുഡ് ഞങ്ങള് പ്പ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഞാന് ഒരു എട്ടര ഒമ്പണി ആവുമ്പോതിന് കൊടുക്കും
ആ
ഞങ്ങള് പിന്നെ പത്തണി പയിനൊന്ന് മണിയൊക്കാവും
മദ്രാസൊക്കെ ണ്ടായൊണ്ട് വേഗം ഒറങ്ങേണ്ടിരും ലേ
ആഹ് ആഹ് മദ്രസാണെങ്കി ആറ് മണിക്ക് വണ്ടി വരും
അപ്പോ നേരത്തെണീറ്റ് പോയ കടക്കേണ്ടി വരും
ആഹ് ആഹ് എവിടെ കുട്ടിയാള് കെടക്കും ഞമ്മളെ കെടത്തൊക്കെ കണക്കാ
ആഹ് പിള്ളേരെ ഓർക്കിട്ട് വേണ്ടേ
ആഹ് ഒറക്കി ആഹ് വീട്ട്ത്തെ പണീം പാത്രം കൈകലും അടിച്ച കുട്ടിയാളുണ്ടാവുമ്പോ ഏറെ പരച്ക്കലല്ലേ പരന്നുകൊണ്ടല്ലേകാരം
ആഹ് അത് ശെരിയെന്നെ ചെറിയ ചെറിയ മക്കളു ആണല്ലോല്ലേ
ആഹ് ചെറിയ ചെറിയ മക്കളാണേ വലുത് വലുതന്നെ പത്ത് പതിനൊന്ന് വയസ്സായിട്ടുള്ളല്ലോ
ആഹ് അത് ശരിയാ ആറാം ക്ലാസ്സിലല്ലേ ആ ആഹ്
ഓ ളാറിലാ വല്ല്യോൾ ആറിലാണ് ചെറുതിന് രണ്ടു വയസ്സും
ഉം അപ്പൊല്ലാരീം കൂടി മാനേജ് ചെയ്യാൻ തന്നെ റിസ്‌കെകാരം മക്കളന്നെ ല്ലേ
ഓ ആഹ് ഒരു പടേണ് സ്കൂള്ട്ട് വന്നാല് ഉം പിന്നെ വേറെന്തൊക്കെ
ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
ട്രാവല് ആ ചെയ്യാറുണ്ട്
ഇപ്പോ എല്ലോഡ് തും മഴായോണ്ട് ആരും അങ്ങനെ പൊറത്തക്കൊന്നും ഇറങ്ങൂലല്ലേ അവിടൊക്കെ മഴല്ലേ ഇങ്ങളെ അവിഡേക്കൊക്കെ
ആഹ് നല്ല ഇന്നൊക്ക ഭയങ്കര മഴെ ഇന്ന് പൊറ്ത്ത്ക്കെറങ്ങാ കോലണ്ടായ്ല
ആഹ് ഇന്നലീം ഇന്നുമായിറ്റ് നല്ല മഴ തെന്നെ മഴ ഞാൻ പിന്നെ ചെറിയ മോള് ഫുഡ്ഡൊട്ക്ക ആറ് മാസം കംപ്ലീറ്റായിട്ടൊള്ളു ഇപ്പ രണ്ടീസായിട്ടൊള്ളു ഫുഡ്ഡൊട്ക്കാ തൊടങ്ങീറ്റൊന്ന് ഈറാഗിക്കാരം ഇപ്പൊ അതുവരേ എവ്ടുക്കും പോയിറ്റില്ല ഈ കുട്ടീനേട്ട് ബുദ്ധിമുട്ടല്ലെ ജസ്റ്റിന്റെ ഫംങ്ഷന് പോയി വര്ന്നല്ലാ അങ്ങനെ പോയിറ്റില്ലാ
ഉം ഉം ഉം ഞങ്ങള് ഫ്രൺസായ് അങ്ങന അംഗൻവാടീല് ഞങ്ങ്ക് അങ്ങന കൊറച്ച് ഫ്രൺസ്ണ്ട് അപ്പങ്ങനെ ഞങ്ങള് പോകും എടക്കെട്ക്ക് ബീച്ച്ക്കോ ആഹ് ഞങ്ങളെ അംഗനവാടീലൊര് നാല ആഹ് അന്തെ ആഹ് അങ്ങനെ ഇപ്പ ഇപ്പളും ഒലേറ്റ് അല്ല കോൺടാക്ട്ണ്ട് ഞങ്ങളും ഇപ്പൊ അട്ത്ത് ഇതിന് പ്ലാൻ ചീത് നിക്കാണ്
ഇങ്ങള് ഗേൾസ് മാത്രം മക്കളെ കൂട്ടൊ
എങ്ങനേ
മറ്റ്ള കൂട്ട് യിട്ടൊ
ആഹ് പ്പേര് ഓല് അമ്മമാരേറ്റെ
ഇങ്ങള് മാത്രലെ. മാമ്മ ഇമ്മമാര് മക്കള്ണ്ടാവൂലലെ
ആഹ് ഇല മക്കളും കൊണ്ടോവും അവരിം കൊണ്ടോവും
അപ്പരു. രസണ് കൂടിന് കൂടിന് കൂടെ ആൾക്കാര്ണ്ടാവുമ്പൊര് രസണ്ലെ ആഹ് പോവാന് യാത്ര പോവാന്
ആഹ് നല്ല രസല്ലേ
വീട്ടിലിങ്ങനെ കട്ഞ്ഞൂടി നടക്കാണ്ങ്ങനെ. പഷെ കൂടെ കമ്പനി ഇതേപോലെ ആൾക്കാരുംണ്ടെങ്കി രസാണ് പിന്നെ സ്വന്തക്കേ കാശും വാണം എന്നെക്കില്
ആഹ് ഇണ്ടാക്ക്യത്
ഇപ്പം പിന്നെ ഈ ബസ്സിന്റെ പ്രിയദർശിനി അറകി കൊണ്ട് ചിലോൽകൊക്ക നല്ല സുഖ ചെലോൽക്
താണ് ഞങ്ങളെ അട്ത്ത പ്ലാന്. അട്ത്ത പ്ലാനിഞി അതാണ്
അല്ല ഇങ്ങളെ ആ വാത്ത്ക്കൊക്കെ ഇണ്ടേക്കും. ഭാഗത്ത്ക് അതാവ്മ്പൊ നല്ല സുഖാണ് ന്നാല്ലും ടിക്കറ്റിന് പൈസ വേണ്ട വേറെന്തെങ്കിലും
ആഹ് വേറെന്നാ അമ്മ്ള ഫുഡ്ഡിന്റ ആ ഫുഡ്ഡിന്റെ ഇഞ്ഞിപൊ ടി കെറ്റിന്റെ പൈസൊക്ക ഇട്ത്താ മതി അയ്ല്
ആഹ് അടുത്ത അതെന്നെ ഇപ്പം സ്ത്രീകൾക്ക് പോർ ഞപ്പത് യൂസ്ഫുളായിട്ട്ണ്ടാവും ഇങ്ങനൊന്ന് പുറത്ത്കൊന്നെറങ്ങാഞ്ട് അത്രീം പൈസ കൊർഞ്ഞുട്ടൂല്ലെ കൊറ്ച്ചൊക്കെ ദൂരെ ക്കെ പോണക്കെ ഇണ്ടെങ്കിലൊക്കെലേ
ആഹ് ആഹ് ശരിയെന്നേണ് ഊട്ടികൊക്കെ ഊട്ടീകൊക്കെ പോണോൽകൊക്കെ സുഖാണ്പ്പൊ ഊട്ടീക്ക് ഇണ്ടൊ ഇല്ലേ? എന്താ വയനാട്ട്ക് വയനാട്ട്ക് ഇണ്ട് തോന്ന്ണ്ട്ലെ
ഞങ്ങളെ ഇവ്ടുന്ന് വയനാട്ട്ക്കും കോഴിക്കോട്ക്ക് അങ്ങൻതൊക്കണ്ട് അങ്ങളെ ഒരെര്യേണ് പിന്നെ അങ്ങനെ പഷെ ഇന്നാലും ആഹ് ട്ടൈമിന് അവടെത്തണം അങ്ങനൊക്കെ ഓര് അങ്ങട്ട് പോയാലെ ഞമ്മക്കൊന്ന് എയ്മാവൊള്ളൂ ഒന്ന് പോയോക്കിയാലൈ
ആഹ് അതെന്നെ പിന്നെ
ആഹ് കേക്കുന്നില്ലെ മഴെ
ആഹ് കേക്ക് ആഹ് റെയ്ഞ്ചിന്റെ ഇഷ്യുവായോണ്ട് കൊറ്ച്ച് ചൂട്ണ്ട് നല്ല മഴാണ് ആഹ് ഓക്കെ ഓക്കെ ആഹ് ഓക്കെ
ഉം